ഹലോ കേൾക്കുന്നുണ്ടോ
ആഹ് കേക്കാം കേക്കാം ഇപ്പ കേക്കാം മുമ്പത്ത അത് കട്ടായി പോയി എന്ന ആഹ് എന്നാട്ക്കുവാര്ന്നു
പിന്നെന്തക്കാ ദെ ഞാ വെർതെ കടക്ക്ണെ ഇപ്പ ഇങ്ങന വെയ്ലായതോണ്ടെ പൊർ തേക്കൊന്നും എറങ്ങ്ണില്ല അപ്പ ച്ച് ഭക്ഷണം കഴിച്ച തെ ഊണെല്ലാം കഴിച്ച് കയിഞ്ഞ് രിക്കന്നെണ്
ആണല്ലേ ആഹ് ഇവിടെ ഊണെല്ലാം കഴിഞ്ഞ് ഇരിക്കുവാ ഭയങ്കര വെയ്ല വെ വെളിയിലോട്ട് എറങ്ങാനേ മേല ചൂട് കാരണം
ആഹ് ഈ ജോലിക്കാരെ സമ്മതിക്കണ്ണം ല്ലേ ഈ വെയ്ലത്ത് പണിട്ക്ക്ണ ആൾക്കാരെ ആഹ്
ആഹ് അതെ ഭയങ്കര വെയിലാ മേളിലോട്ടൊക്കെ കേറിട്ടന്നെ ഭയങ്കര വെയില്
ആഹ് തല കറങ്ങണ അപ്പോത്തിനും മഴയ്ക്കും ല്ലേ ആഹ് ആഹ് അ ഈ ഇടിവെട്ടു ഉണ്ടാവുന്നു അല്ലേ ഇടിവെട്ടം ണ്ടാവോ അപ്പ
രണ്ട് മൂന്ന് ദിവസായി ട്ടില്ല ഇനി ഇനിയിപ്പ അങ്ങോട്ട് കാലവർഷം തുടങ്ങുവല്ലേ ഇനിയി പ്പോ ഇടിയും മിന്നലും
മിന്നലും ആഹ് നല്ല മഴയ്ക്കും കഴഞ്ഞ പ്രാവശ്യത്തെ പോലെ അതിനെക്കാട്ട് കൂടുലായി പോയി
ആഹ് അതെ ഇനിയിപ്പോ ഇനി ഇനിയിപ്പോ കൊടയില്ലാതെ വെളിയിലോട്ട് പോലും എറങ്ങാൻ പറ്റത്തില്ല
ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയെണ് ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ പ്പം ഉച്ച ഉച്ചക്ക് എന്തായിരുന്നപ്പം സ്പെഷ്യൽ എന്തായിരുന്ന്
ഉച്ചക്കിന്ന് ഒന്നും ഇല്ലാരുന്ന് സാമ്പാറും തോരനും ഒക്കെ ഒള്ളാരുന്ന്
ആഹ് ആഹ് ആഹ് കുട്ടിയാണ ബഹ് കൊച്ചാണോ ബഹളം വെക്കണ കുഞ്ഞാണാ രണ്ടു പേരാണ ആഹ് ആഹ് ആഹ് ചെറു ചെറുതുങ്ങളാണോ ഇരട്ടകളാണോ ആഹ് ആഹ് ആഹ്
ആഹ് ഇന്നാണെ ഇഞ്ചക്ഷൻ ഒണ്ടാരുന്ന് ഒമ്പതാം മാസത്തെ
ആഹ് ആഹ് ആഹ് അപ്പൊ ഇന്നടുത്തപ്പൊ ആഹ് ആഹ് അപ്പൊ
ഉം അതാണ് അടങ്ങിയിരിക്കുകേല ശകലം പോലും പനി ഈ പ്രാശ്യത്തെ കുത്തിവെയ്ക്ക് പനിയില്ല ഇല്ലെന്നാ പറഞ്ഞത് സി സി സിറപ്പ് തന്നിട്ടൊണ്ട് അത് കഴിച്ചു അത് കൊടുത്തിട്ടാ ഇരുത്തിയിരിക്കുന്ന ഇങ്ങ് ബാ ഇങ്ങ് ബാ
അവര് എന്തായാലും പനി വന്നം പനിച്ച്പോണോന്നാ പറയണല്ലോ
ആഹ് ഇതിനങ്ങനെ പനിക്ക്കേലന്ന് പറഞ്ഞാരുന്ന് പിന്നെ ചെ വന്ന ഒടനെ ഇത് പാരസെറ്റാമോള് കൊടുത്തോളാമ്പറഞ്ഞു അതെല്ലാം കൊടുത്തിരുത്തിയിരിക്കുവാ ഉം എല്ലാംകൊടുത്തിരിക്കുവാ പിന്നെ
പിന്നെ ഞങ്ങടെ ഇവടെ ഉത്സവവാണേ
എന്നാ
ഞങ്ങ ഞങ്ങടെ വാതിക്കെ തന്നെ ഒരു ചെറിയൊരു അമ്പലവൊണ്ട്
ആണോ
ഒരു സ്വാമിയുടെ അമ്പല ഇല്ല പോയിട്ടില്ല അവിടെ പരിപാടി ഇന്നലെ തൊ ഇന്നലെ തൊടങ്ങിയതാണ് അപ്പൊ ഗാനമേളേല് ഉണ്ടാവും ഇന്ന് ഗാനമേളയുണ്ട് ചെറിയൊരു അമ്പലവാണ്
തൊട്ടടുത്തായോണ്ട് പിന്നെ അങ്ങോട്ട കേറിയാ പോരെ
ആഹ് വാതിക്ക തന്നെയാണ് അപ്പൊ അതിന്റെ ബഹള രാത്രിയാവുമ്പോ ഒച്ചേം ബഹളോം പാട്ടും പടക്കം പൊട്ടികലല്ലേണ്
അപ്പൊ എപ്പ കെടക്കാൻ പറ്റും ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം
ഒരു രണ് പതിനൊന്നര അന്നുപറഞ്ഞാ നേരത്തെ തീർക്കുകെം ചെയ്യവര് അങ്ങനെ അധികം പടക്ക ഇങ്ങനെ ശബ്ദ മലിനീകരണംമില്ലേ അത് അതിങ്ങനെ പാടില്ലല്ലോ ഉത്സവൽ ഒരു ടൈമ് വെച്ച പത്ത് മണി പത്തരക്കുള്ളിൽ തീരും
ആഹ് ചിന്തിക്കടയൊക്കെ ഒണ്ടോ ഇഷ്ടം പോലെ
എന്ത്സാന
ചിന്തിക്കട കടകളൊക്കെ ഒണ്ടോ കേക്കാൻ പറ്റുന്നുണ്ടോ ആണല്ലേ ആ ഞങ്ങടെ ഇവിടെ ഞങ്ങള ഇവിടെ ചിന്തിക്കടാ എന്നാ പറയുന്നെ
ആണല്ലേ
ഈ വളയും മാലയും കമ്മലും ഒക്കെ തൂക്കിയിടത്തില്ലേ
ആഹ് മനസ്സിലായി മനസ്സിലായി ആഹ് ആഹ്
അവടെ ചിന്തി
അപ്പൊ എനിക്ക് അതാ ചെറിയ കു എനി എനിക്കുവൊണ്ട് ഇപ്പൊ രണ്ടു വയസൊള്ള കൊച്ച്
ആഹ്
ആഹ് അപ്പൊ ഇ അതിനാണെ പടക്കം പേടിയാണ് അപ്പൊ ഇവിടെ ഇന്നലെ പൊട്ടിച്ചപ്പോ തന്നെ നല്ല നില വിളിയാരുന്നു ഈ സൗണ്ട് കേട്ടിട്ട് അതുകൊണ്ട് ആള് ഭയങ്കര പേടിയാണ് അപ്പൊ ഇന്ന് രാത്രി പൊട്ടി ഇനിപ്പോ എന്തെയ്യുംന്ന് അറിയില്ല വാതിക്കത്തന്നെ ആയതുകൊണ്ട്
അയ്യോ അതെ മാറിയ അല്ലേ അടുത്ത് അടുത്ത് വേറെ വല്ല വീടൊക്കെ ഒണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് മാറി നിക്കാനും പറ്റത്തില്ലല്ലേ
പറ്റത്തില്ല ഞങ്ങളെ ഫ്രണ്ടീ തന്നെ ആണല്ലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്കുന്നില്ലേ